ഹലോ ആ അപ്പൊ ഞാൻ ഇന്ന് എന്താ ചർച്ച ചെയ്യാൻ നിൽക്കുന്ന ഒരു ടോപ്പിക്ക് ഇപ്പോ ഇടാൻ ഉദ്ദേശിക്കണ എന്താ വെച്ചല്ലേ ഇപ്പത്തെ വിദ്യാഭ്യാസത്തിന്റെ അവസ്ഥയെ കുറിച്ചിട്ടാണ് വിദ്യാഭ്യാസം ഒരു ആ വിദ്യാഭ്യാസം ഇപ്പൊ ഒരു ആ വിദ്യാഭ്യാസം നല്ലൊരു ഇതായി തെരഞ്ഞെടുക്കല്ലോ കാരണം എന്താ വെച്ചാല് ഇപ്പോ നമ്മളെ കേരളത്തി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാര് എന്താണ് പഠിക്കണ്ട ആ ഒരു ിക്കായിരിക്കണ എല്ലാരും മിനിമം ഒരു ഡിഗ്രി ഒരു പ്ലസ് ടു വരെയെങ്കിലും എല്ലാരും പഠിക്കണ്ട് ഏ പക്ഷെ എന്തുകൊണ്ടാണ് ആരും എവിടെ എത്താത്തെ എന്താണ് അയിന്റെ അയി കുറിച്ച് ഇങ്ങളുടെ അഭിപ്രായം എന്താണ് കാരണം പലോരും വിദ്യാഭ്യാസം ഇണ്ടായിട്ടും എവിടേം എത്തണില്ല എന്തായിരിക്കും അയിന്റെ റീസൺ
അതിനുള്ള കാരണം എന്താന്ന് വെച്ചാലോ നമ്മുടെ കേരളത്തിൽ ഒരുപാട് പഠിക്കാനുള്ള സാഹചര്യം ഒരുപാട് കൂടുതലാണ് പക്ഷെ അതിനനുസരിച്ചുള്ള ഓപ്പർച്യൂണിറ്റിസ് അതേ പോലുള്ള ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ജോലി ചെയ്യാ ഓരോ ജോലി ചെയ്യാനുള്ള ഓരോ വ്യക്തിക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവാണ് ഇപ്പോ വേക്കൻസി ഇപ്പോ നമ്മള് ജോലി വേക്കൻസി ഒക്കെ നോക്കാണെങ്കി ഇഷ്ടം പോലെ വളരെ കുറവാണ് എല്ലാവരും അവര് വിദേശത്തേക്കും അതേപോലെ മറ്റുള്ള രാജ്യങ്ങളിലേക്കാണ് പോകുന്നത്. ആരും ഇവിടെ പഠിച്ചിട്ട് ഒരു ജോലി ചെയ്യുന്നില്ലല്ലോ ഇപ്പോ സർക്കാർ ജോലിയന്നെ എടുക്കാണെങ്കി വളരെ കൊറഞ്ഞ പേർക്ക് മാത്രാ ണ് സ ർ ക്കാർ ജോലിയൊക്കെ കിട്ടുന്നത അപ്പോ വളരെ പ്രയാസകരമാണ് ഇപ്പോ ഇപ്പോ വീണ്ടും പിന്നെ പറയാണെങ്കിൽ ഒരുപാട് പേര് ഒരുപാട് പഠിക്കുന്നുണ്ട് ഇപ്പൊ ഡിഗ്രി പി ജി പി ജി കഴിഞ്ഞു ബി എഡ് വരെ ചെയ്ത ആൾക്കാര് പിന്നെ വെറും സാധാ ബേക്കറികൾ അതേപോലെ ഹോട്ടൽ അങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്യാണ്. ഇപ്പ ഇപ്പത്തെ നമ്മുടെ കേരളത്തിലെ അതെ അതെ
അതന്നെ അതായത് ബിടെക് പോലത്തെ ഒരു ഡിഗ്രി എടുക്കണം എന്നുണ്ടെങ്കി എങ്ങനെ പോയാലും ഒര് ഒരു ലക്ഷം ചെലവ് വരുന്നത് ഏ ഒരു ലക്ഷം രൂപ ചെലവ് വര്ണ്ട് പഠിക്കാന് ഏ പിന്നെ അത് മാത്രല്ല മൂന്ന് വർഷത്തോളം അത് പഠിക്കാൻ വേണ്ടിട്ട് ടൈം ചെലവാക്കണ്ട് ആ ആ വിദ്യാർത്ഥിയുടെ ഒരു എന്താണ് ജീവിതത്തിന്റെ ബെസ്റ്റ് കരിയർ ആണ് അവിടെ കൊണ്ട ചെലവഴിക്കുന്നത് എന്നിട്ട് അങ്ങനെ ബിടെക് ഡിഗ്രി എടുത്തിട്ട് എന്താണ് ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ലാത്ത അവസ്ഥ വരിയാണ്. ഇങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടട്ടോ എന്താ പറയാ മ ഏ ഉദാഹരണം പറയണ എം ബി ബി എസുകാാര് വരെ അങ്ങനെയുണ്ട്
ഉദാഹരണ എടുക്കാണങ്കി എഞ്ചിനീയറിംഗ ഒരുപാട് പേര് എഞ്ചിനീയറിംഗ് ചെയ്യുന്നുണ്ട് പക്ഷെ അവർ കിട്ടേണ്ട ജോലി കിട്ട്ണില്ല കാരണം ജോലിക്ക്ല്ല ഓപ്പർച്യൂണിറ്റീസ ഇല്ല ഒരുപാട് പ്രശ്നംണ്ട് പഠിക്കാൻ
ആഹ പഠിക്കാനല്ലേ അപ്പൊ ഞാൻ പറയട്ടെ ഇത് എന്താ ഒരിക്കലും ഒരു ഓപ്പർച്യൂണിറ്റി മാത്രം പ്രശ്നായിട്ട് ഞാൻ കണക്കാക്കില്ല ഇപ്പൊ നോക്കുമ്പോ എന്താ വെച്ചാല് ഇപ്പഴത്തെ സിലബസ് ഇപ്പൊ കുറൊക്കെ മെച്ചപ്പെട്ടിട്ടുണ്ട് പണ്ടത്തെ സിലബസ് നോക്കാണെന്നുണ്ടെങ്കി ഒരിക്കലും സ്കിൽ ഏ സിലബസ് അല്ലല്ല അതൊരു മെയിന ആയിട്ടുള്ള കാരണം അതന്നെയാണ് സ്കിൽ വരേണ്ടതായിട്ടുള്ള ക്ലാസ് അല്ലാത്തുകൊണ്ട് എന്താണ് ആൾക്കാർക്ക് വെറും തിയറി പേപ്പ പേപ്പറുകൾ മാത്രാണ്. കേവല ഒരു എന്താണ് തിയറി പേപ്പർ കൊണ്ട് ഒരാൾക്ക ഒരിക്കലും ഒരു ജോലി ചെന്ന് കേറി കഴിഞ്ഞാല് എന്താണ് അവരുടെ കഴിവ് അവർക്ക് തെളിക്കാൻ സാധിക്കില്ല.
അതെ അതെ ശരിയാണ് നമ്മള് അതിനനുസരിച്ച ഇപ്പ നമ്മുടെ കേരള സർക്കാ ന്റെ ചോ എന്താപ്പ പഠ പഠിപ്പിക്കുന്ന രീതി എന്താന്ന് വെച്ചാൽ വെറും തിയറീസ് മാത്രാണ് അത് നമുക്ക് വേണ്ടത് കൊർച്ച് പ്രാക്ടിക്കല ആയിട്ട് കൂടി ചെയ്യുകയാണെങ്കിൽ കുട്ടികൾക്ക് ഒരുപാട് സ്കിൽസ്
ഇതാക്കി എടുക്കാൻ വേണ്ടി വളരെ സഹ സഹകരയമാവും അപ്പൊ
ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നില്ലേ തീർച്ചയായിട്ടും അതെങ്ങനെ പറാൻ ള്ള കാരണം എന്താ ശരി ഇപ്പൊ ഒര് ഒരാള് മൂന്ന് കൊല്ലം കൊണ്ട് സ്കിൽ ബേസ്ഡ് ആയിട്ടാണ് ആ ഒരു വി വിദ്യാർത്ഥി പഠിക്കണതെങ്കില് ആ വിദ്യാർത്ഥി ഒരു മൂന്ന് കൊല്ലം അയനി ഇറങ്ങുമ്പോ ആ വിദ്യാർത്ഥി വളരെയധികം ഷാർപ്പ ആയിരിക്കും ആ ടോപ്പിക്കിൽ ഭയങ്കര ഒരു എന്താണ് പീക്ക് ആയിട്ട് ഭയങ്കര എക്സ്പീരി പേഴ്സൺ ആയിരിക്കും അപ്പൊ അങ്ങനെ അങ്ങനത്തെ ഒരു പേഴ്സൺ ഒരു വലിയ കമ്പനി അപ്രോച്ച് ചെയ്യ്ന്ന. സാഹചര്യത്തിൽ ഭയങ്കര സാലറി എമൗണ്ട് എന്താണ് നമുക്ക് ഓഫർ ചെയ്യുകയും നമുക്ക് ജോബ് കിട്ടുകയും ചെയ്യും എന്നാൽ ഇപ്പത്തെ സാഹചര്യം നോക്കുന്ന അവസ്ഥ എന്താ വെച്ചാല് ഭയങ്കര ബ്രൈ റ്റ് ആയിട്ടുള്ള വളരെ മിനിമം സ്റ്റുഡൻറ്സുകൾ മാത്രമാണ് എന്ത് അങ്ങനത്തെ ഒരു നിലവാരം എന്താണ് പഠിക്കുമ്പോ കൊണ്ടുവരാൻ കഴിയുന്നത് ബാക്കിയുള്ളവർക്ക് എന്താ വെച്ചാല് കഴിയുന്നില്ല കാരണം അത് കൊടുക്കുന്നില്ല ഈ ബ്രൈറ്റ് ആ സ്റ്റുഡന്റ് അറിമ്പോ അവര ഹാർഡ് വർക്ക് കൊണ്ട് നേടിയെടുക്കുന്നതാണ് അവർ സ്വന്തമായിട്ട് അതിന് ടൈം കണ്ടെത്തി ചെയ്യുകയാണ്. എന്നാ അങ്ങനെ മാത്രേ ചെയ്ത കൊണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്വന്തമായി ടൈമ് കണ്ടെത്തി പഠിക്കുകണ എന്നുണ്ടെിൽ നമ്മള ഒരിക്കലും കോളേജ് േക്ക് വരേണ്ടതില്ല നമുക്ക് സ്വന്തമായിട്ട് പഠിക്കാലോട്ടീ ച്ചേഴ്സിന്റെ സഹായംില്ലാതെ തന്നെ നമുക്ക് സ്വമായി് പഠിക്കാൻ കഴിയും പക്ഷെ എന്തിനാണ് കോളേജിലേക്ക് വരുന്നത് അവർ സപ്പോട്ടോട് കൂടി അവർൊക്കി കൊടുക്കുന്ന അറ്റ്മോസ്ഫിയറും അവർക്കി കൊടുക്കുന്ന സിലബസും അവർ കൊടുക്കുന്ന എന്താണ് ഒരുപാട് സംവിധാനങ്ങളിലൂടെയും എന്താണ് എന്താ വിഭാഗത്തെ ഒരു കാറ്റഗറിയിലുള്ള അതായത്പ്പോ ഏത് സംഭവമാണ് ചൂസ് ചെയ്ത് അപ്പൊ അഴയുള്ള കുട്ടികൾക്കുള്ള ഓപ്പർച്യൂണിറ്റി കൊണ്ട് ൻ വേണ്ടിട്ടാണ് വിദ്യാർത്ഥികൾ കോളേജിലേക്ക് പോകുന്നതും വളരെയധികം ഹൂജ് ആയിട്ടുള്ള എമൗണ്ട് ഫീസ് അടച്ചിട്ട് പഠിക്ക എന്നിട്ട് ആ ഫീസ് പേസ പോലും ആ കുട്ടിക്ക് അതായത്പ്പോ ബിടെക് ഡിഗ്രി ഉള്ള ഒരു സ്റ്റുഡൻറ്സിന് സൂപ്പർ മാർക്കറ്റ് കയറിയ കിട്ടുന്ന സാലറി പതിനഞ്ച് രൂപ രൂപയാണ് പതിനയ്യായിരം ഇപ്പത്തെ കേരളത്തിന്റെ എന്താ പറയാ ചെലവ് രീതി നോക്ക ണ ഈ പതിനയ്യായിരം കൊണ്ട് ആ വിദ്യാർത്ഥിക്ക് നേരം പോലെ ജീവിതം ത കുട്ടി മുട്ടി ജീവിക്കാൻ കഴിയും പക്ഷെ ഒരു സേവിങ്സോ അല്ല ഇപ്പൊ ഒരു മാരേജ് കഴിച്ചു കഴിഞ്ഞാൽ സിംഗിൾ ലൈഫ് മാത്രമേ് പറ്റയുള്ളൂ ഒരു എ മാരേജ് ലൈഫ് ഒരിക്കലും ആ യുവാവിന് സാധ്യമാ ആകണില്ല ഞജ്ഗ്ഫ്ഫ്
അതെ അതെ അതെ താങ്കൾ പറഞ്ഞത് ഒരുപാട് ശരിയ തന്നെയാണ് കാരണം ഒരു വ്യക്തിക്ക് ഒരിക്കലും വെറും ഒരു പതിനയ്യായിരം രൂപയ്ക്ക്
ജ്ജ്ജ്ഹ്
ലൈഫ് മുന്നോട്ട് കൊണ്ടാൻ കഴയി അും ഒരു ഫാമിലി ഉള്ള ഒരു വ്യക്തിക്കാണെങ്കിൽ ഒരിക്കലും അതിന് മുന്നോട്ട് കണ്ടാ കഴയില്ല വെറും അതാണ് ഇപ്പോൊ എല്ലാ വിദ്യാർത്ഥികളും പഠനം എല്ലാം നിർത്തിക്കൊണ്ട് ഇറും ചെറിയ ചെറിയ ചെറ ഡി്ലമ ഡിപ്ലോമ അതുപോലെ രണ്ടു മാസ വിപ്ലവങ്ങളൊക്കെ ചെയ്ുന്നുണ്ട് പെട്ടെന്നൊരു ജോലി കിട്ടാനും കയറി പെട്ടെന്ന് സേഫ് ആാക്കാൻ വേണ്ടി എല്ലാം ചെയ്യുന്നത് അപ്പ അതുകൊണ്ട് തന്നെയ ഉള്ളപ്പോ ഡിഗ്രിക്ക്ൊ സ്റ്റുഡൻറ്സിിന കിാൻ വളരെ കുറവാണ് ഡിഗ്രി അതുപോലെ പി ജി ഒക്ക് നോക്കുമ്പോൾ വളരെ കുട്ടികൾക്ക് വളരെ കുറവാണ് ഈ ഒരു പോയ കുട്ടികൾക്ക്പ്പോ ഡിഗ്രി വരെ പഠിക്കും അതിനശേഷം വേറെ എന്തെങ്കിലും കോഴ്സോ അതിലുണ്ട് കോമസ് ചെയി
അതന്നെ അത് ശരിയന്നെയാണ് കാരണം ഇപ്പത്തെ കുട്ടികള നോക്കുകവാണിൽ തന്നെപ്പോ പലര കോഴ്സുകൾ പോുന്ന അവസ്ഥുണ്ട് കാരണം എന്താന്ന് വെച്ചാല് അവർക്ക് തോന്നിപ്പോവയാണ് ഇപ്പഴത്തെ ഡിഗ്ര കരികളൊക്കെ ഒരു മൂന്ന് വർഷംന്ന് പറഞ്ഞാല് അതൊക്കെ വേസ്റ്റ് ആയിട്ട് തോന്നി തുത്തിട്ടുണ്ട് അവര് ചിന്തിക്കുന്ന എന്താ വെച്ചാല് പെട്ടെന്ന് ആ പെട്ടെന്ന് എങ്ങനെലും ആ എന്താ പറയാ അവർക്ക് ജോലി ലഭിക്ക ക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ്
അതെ അതെ അതെ
പിന്നെ അതേപോലെ തന്നെ ഇപ്പത്തെ വിദ്യാഭ്യാസം മെച്ചപ്പെട്ടോ ഇൻ കേസ് മെച്ചപ്പെട്ടു കഴിഞ്ഞാൽ തന്നെ ആ എന്താ പറയാ ഇവിടെ കേരളത്തില്ൽ ഓപ്പർച്യൂണിറ്റീസ് കമ്മിയാണ് ഗവൺമെന്റ് എന്താണ് അവർക്കിപ്പോ ഒരു എന്താ പറ പുതിയതായ ആൾക്കാർക്ക് സൗകര്യങ്ങൾ ഒരുക്ക ണ്ട് ഇപ്പൊ അതായത് ഇപ്പ ഇപ്പൊ പുറത്തേക്ക് കേയറുന്ന സാഹചര്യത്തില്ൽ മിനിമം ഒരാൾക്ക് എന്താ പറയാ ഒരു മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് വേണ പറഞ്ഞു കഴിഞ്ഞാല് ആ മൂന്ന് വർഷം ഒരു വിദ്യാർത്ഥിക്ക് എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് നമ്മുടെ കേരളത്തില്ൽ സൗകര്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല അതായത് ആ ഒരു കുട്ടിക്ക് മൂന്ന് വർഷം എക്സ്പീരിയൻസ് ഉണ്ടെങ്കി പിന്നെ അത് ആ കുട്ടിക്ക് ഒരു വിദേേഷം പോുകയാണെങ്കിൽ നല്ല സാലറിയില് ചെയ്യാനും ആ ഒരു വ്യക്തിയുടെ കുടുംബത്തെ സുരക്ഷിതമാക്കാനും സാധിക്കും പക്ഷേ എന്താ പറയാം ഇവർക്കത് സാധിക്കുന്നില്ല കാരണം അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ കേരളത്തെ ഗവൺമെന്റ് തുറക്കുന്നില്ല അതിനെ കുറിച്ചിട്ട് എന്താണ് താങ്കളുടെ അഭിപ്രായം
അതെ അതെ അതെ കാരണം നമ്മ നമ്മുടെ കേരളം ഇനിയും ഒരുപാട് അപ്ഡേറ്റ് ആവാണ്ട് ഒരുപാട് സിലബസിന് മാറ്റം വരുത്താനുണ്ട് അതേപോലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഇിയും കൊണ്ടുവരണംമെന്നാണ് പറയാ നിങ്ങൾക്ക് അങ്ങനെയുള്ള അഭിപ്രായമല്ലേ
തീർച്ചയായിട്ടും കാരണം എന്താ വെച്ചാൽ വിദ്യാർത്ഥികൾക്കായല്ലാം ഓപ്പർച്യണിീസ് വളരെയധികം എന്താണ് കൊ കുറഞ്ഞുക കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പൊ കേരളത്തി വ അതായത് ഇ ഇപ്പോ അതായത് ഇപ്പോൊ ഒരു എന്താ പറയ ഒരു വിദ്യാർത്ഥിക്ക് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്ക കാണണ്ടെങ്കിൽ അതിനന് വേണ്ടിയിട്ടുള്ള ഒരു മിനിമം സപ്പോർട്ട് പോലും നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്ത നിന്ന് ലഭിക്കാത്ത അവസ്ഥയാണ് ഇപ്പോ നിലവിലുള്ളത് എന്താണ് അതിനെ കുററിിച്ച് പറയാനുള്ളത് ഇപ്പഴത്തെ ഒരു സ്ാർട്ടപ്പ് തുറത്തുന്ന വിദ്യാർത്ഥിക്കാണെങ്കിൽ എന്താ പറ ന കൾച്ചർ അങ്ങനെ പോയി അവർക്കൊരു വേണ്ടാരുസപ്പോർട്ട് പോലും കൊടുക്കാത്ത സ്ഥയാണ് അതായത് ഫാമിലിന്റെ ഭാഗത്തൊന്നും അങ്ങനത്തെ സപ്പോർട്ട് കിട്ടുന്നില്ല പിന്നെ അതേ അതുപോലെ തന്നെ ഇപ്പൊ ഗവൺമെന്റന്റെ ഭാത്താണെിൽ ഇപ്പോൊ പുതിയ ഗവൺമെന്റ് വന്നിട്ട് പറയുന്നുണ്ട് എന്താ സ്റ്റർട്ടപ്പ് തുുമ്പോൾ അഞ്ച ലക്ഷം വരെ എന്താണ് പലിശരഹിത വായ്പ സ്റ്റാർ പ്പ കൊടുക്കുന്നവർക്ക് കൊടുക്കുന്ന എല്ലാ രീതിക്ക് സംസാരിക്കുന്നുണ്ട് പക്ഷേ എന്താണ് അതിനി ഇപ്പോഴും യാതൊരു തരത്തില ഗ്യാരന്റിയോ കൊടുത്തിട്ടില്ല അവർ ഒരിക്കലും ഇഴും ഉറപ്പാണ പറഞ്ഞിട്ടില്ല പക്ഷെ അങ്ങനത്തെ ഇങ്ങനെയുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ എന്താണ് നമ്മളെ ഗവൺമെന്റ് കൊണ്ടുവരണം എന്നാല് മാത്രമേ നമുക്ക് മാറാ ൻ കഴുള്ളൂ നമ്മുടെ യു സമൂഹത്തെ നമുക്ക് വാർത്തെടുക്കൻ കഴിയുള്ളൂ അവർക്ക് ഓപ്പർച്യൂണിറ്റികൾ കൊടുത്തിട്ട് ഒരുപാട് പേരെവിടെ നിർത്താനും ഇപ്പ നോക്കിയാണുണ്ടെങ്കിൽ നമ്മളെ കേരളത്തില് എന്താണ് പണി തൊഴിലുകൾ എടുക്കാൻ ആൾക്കാറില്ല അതിന്റെ റീസ- എന്താണെന്ന് വെച്ചാല് ഇപ്പ ബംഗാളികൾ വന്നിട്ട് അവർക്ക് ചെറിയ വേതനത്തിൽ അവര് ജോലി ചെയ്തത് കൊണ്ട് നമ്മുടെ മലയാളികൾ ആവശ്യമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തി അപ്പോ ഇവിടുത്തെ ആൾക്കാരൊക്കെ വേറെ രാജ്യത്തേക്ക് പോയിക്കഴിഞ്ഞാല് എന്താണ് ഹ് വേ പിന്നെ മറ്റു സംസ്ഥാനങ്ങളിലെ ആൾക്കാരായിരിക്കും ഇവിടെ വർക്ക് ചെയ്യേണ്ടാവുക അപ്പൊ അതുവഴി നമുക്ക് നമ്മുടെ ബിസിനസിന്റെ ട്രസ് രീതിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല ഒരുപാട് കള്ളക്കടത്തുകൾ നടക്കും ഒരുപാട് പ്രശ്ന പ്രശ്നങ്ങളാവും ഇപ്പ തന്നെ ഇപ്പോ ബംഗാളികൾ വന്നിട്ട് ഒരുപാട് ലഹരി ലഹരി കൊണ്ടുവരുന്നതിന് പ്രധാന കണ്ണികൾ എന്താണ് നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന ബംഗാളികളാണെന്നുള്ള ഒരു ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട് അപ്പോ അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ അപ്പോ മറ്റ് സംസ്ഥാനങ്ങളൾ അപേക്ഷിച്ചിട്ട് വിദ്യാഭ്യാസം കൂടുതൽ കേരളത്തിലായത് കൊണ്ട് ഒരു മിനിമം സ്റ്റാൻഡേർഡിൽ ഒരു മിനിമം ലിവിംഗ് സ്റ്റാൻഡേർഡിലാണ് കേരളം ജീവിക്കുന്നത് ഏഹ അപ്പൊ അതിന്റതായുള്ള സ്റ്റാൻഡേർഡും കാര്യങ്ങളൊും കേരളത്തിലുണ്ടല്ലേ ഹരി എന്താണ് മറ്റു സംസ്ഥാനങ്ങളൾ അപേക്ഷിച്ച് വളരെയധികം കുറവായിട്ടുള്ള ഒരു സംസ്ഥാനം തന്നെയാണ് കേരള എന്ന് പറയുന്നത് അപ്പൊ അത് മോശപ്പെടാനും ഇതൊക്കെ സാഹചര്യം ഉണ്ടാക്കും ഇതുപോലെ ആൾക്കാര് മറ്റു സ്ഥലങ്ങളിലേക്കെ പോയിക്കേന എവിടെ ആരും ഉണ്ടാവില്ല അപ്പൊ ആ ഒരു അറ്റ്മോസ്ഫിയർ നമ്മുടെ നാശത്തിലേക്ക് സൃഷ്ടിക്കുന്നതാണ് എന്റെ ഒരുരഭിപ്രായം അപ്പൊ എന്താണ് അതിനെ കുറിച്ച് നി താങ്കൾക്ക് പറയാനുള്ളത്??
അതെ അതെ ആൾക്കാർക്ക് ഒരുപാട് കറക്റ്റ് ആണ് കാരണം നമ്മുടെ കേരളത്തിലോ എന്താ വിദ്യാർത്ഥികൾക്ക് വളരെയധികം പ്രയാസം വിദ്യാർത്ഥികൾ ഒരുപാട് പ്പെണ്ട് എന്താന്ന് വെച്ചാല് അവർക്ക്ട്ട ആനുകൂല്യങ്ങളും ഇ ഒരു വിദ്യാർത്ഥിക്ക് ഒരു പാവപ്പെട്ടൊരു ഒരു വിദ്യാർത്ഥിക്ക്
എന്താ ഗവണ്മെന്റില് സീറ്റ് കിട്ടാൻ വളരെ പ്രയാസമുണ്ട് കാരണം അവർക്ക് ഗവണ്മെന്റില് സീറ്റ് മെരിറ്റിലൊക്കെ സീറ്റ് കിട്ടുന്നതൊക്കൊര്യഞങ്ങൾക്ക് അറിയാല്ലോ അപ്പൊ അതി അധികം പ്രയാസങ്ങള ഇനിയും ഡെവലപ്പ് ചെയ്യേണ്ടതാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിക്ക് ന്തരു ഇതാക്കിട്ട്
അത് ശരി തന്നെയാണ് ഇപ്പ മിനിമം വിദ്യാഭ്യാസ പന്ത്രണ്ടാം ക്ലാസ് വരെ കൊടുക്കണന്ന് പറഞ്ഞാല് പ പത്താം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഗവൺമെന്റ് സ്കൂളിലേക്ക് കയറാൻ വേണ്ടി വിദ്യാർത്ഥികള തിര- കാണെങ്കിൽ പോലും ഗവൺമെന്റ് സ്കൂളുകളിൽ സീറ്റ് ഇല്ലാത്ത അവസ്ഥയാണ് ഇപ്പോ അപ്പൊ അതിന് അങ്ങനത്തെ സംഭവങ്ങൾക്ക് പോലും യാതൊരു തര എല്ലാ നടപടികളും ഗവൺമെന്റ് സ്വീകരിച്ചിട്ടില്ല അതൊക്കെ ഭയങ്കര ഒരു നമ്മൾ നമുക്കൊരു ഭയം നൽകുന്ന ഒരവസ്ഥയാണ് കാരണം നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ പോക്ക് നമ്മുടെ കേരളത്തിന്റെ സാഹചര്യം എങ്ങോട്ടായി. ക്കും എന്നതിനെ കുറിച്ചൊന്നും യാതൊരു തരത്തിലുള്ള ഐഡിയയും ഇല്ലാത്തതാണ് കാരണം ഇതൊന്നും നാശത്തിലേക്ക് എത്തിക്കാതിരിക്കട്ടെ കാരണം ഇതുവഴി എന്താണ് നമ്മൾ സത്യം പറഞ്ഞാ നമ്മളുടെ യുവ യുവത്തെ തലമുറയാണ് നമ്മുടെ ഭാവി സുരക്ഷ നമ്മുടെ ഭാവി പ്രതീക്ഷ എല്ലാം എന്താണ് ഇനി വളർന്നിരുന്ന തലമുറയിലാണ് ഒരിക്കലും എന്താണ് പത്ത് നാല്പ്പത് അയ്പത് വയസ് കഴിഞ്ഞ ആൾക്കാരിലല്ല കാരണം ഇരുപത് വയസ്സ് പ്രായമുള്ളവരിൽ നിന്ന് ന്നെയാണ് നമ്മുടെ രാജ്യത്തിന്റെ വലുത് നമ്മുടെ സംസ്ഥാനത്തിന്റെ വലുത് എല്ലാം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നത് അപ്പൊ ആ ഒരു വെൽത്തിനെ നമ്മള് നല്ല സ്ട്രോങ് ആക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഉത്തര വാദിത്തം തന്നെയാണ്
അതെ അതെ സർ നം നം ഇനി വരുന്ന തലമുറക്ക് നമ്മൾ തന്നെയാണ് വയി കാണിക്കേണ്ടത് കാരണം ന്താ